ഹലോ
കേൾ
ആആ ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് സുഖല്ലേ പിന്നെ ചായ കുടിച്ചിട്ടില്ലേ അങ്ങനെ നോമ്പാണ് നോമ്പ്ണ്ട ആ മക്കക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുത്തു അവര് പോയി
ആ ആ
എന്തേന്നു കടി
ഇന്ന് നൂൽപുട്ട് പിന്നെ ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിന അത് അല്ല ങ്ങള് മൊ എന്താ പത്ത് വരെ നോൽ കോ മുഹറം
ആഹ് നോൽക്കാൻ വേണ്ടി നേർച്ചയുണ്ടായിരുന്നു ഒന്നു മുതൽ പത്ത് വരെ നോൽക്കാൻ വേണ്ടീട്ട് നേർച്ചണ്ടായിരുന്നു അപ്പളങ്ങനെ എടുത്തത രണ്ട മൂന്ന് വർഷമായിട്ട് എടുക്കാൻ പ ഉണ്ടായിരുന്നില്ല ചെറിയ ബുദ്ധി മുട്ട് വന്നപ്പളെ അങ്ങനെ പത് തെറിനോൽക്കാൻ നീർച്ചയാക്കിയത് അപ്പ നമുക്കത് ഒന്നും മുതല് പ മുഹറ എല്ലാരും ചെല് പ്പൊക്കെ പറഞ്ഞേക്കാം ഒന്നു മുതൽ പത്ത് വരേ എടുത്താല് നമക്ക് മുഹറം കഴിയുമ്പോത്തിന് ഇടുത്താ മതിന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ നമക്കതൊരു ചുട്ടമാവൂല ഒന്ന് മുതല് പത്ത് പരെ എന്ന്ള്ളത് തന്നെ ആവ ഓർഡ്രല് കിട്ടാഞ്ഞാഞാല് അത് വിചാരിച്ചിട്ട് പ്പങ്ങനെ ഉം ഭർത്താവിന് ആക്സിഡന്റ് ആയ സമയത് പ്പം നേർച്ച ആക്കിയതേനി ഹസ്ബൻഡിന് ഉം അപ്പോക്ക് സുഖായി അത നമക്ക് ഈ പിരിയഡ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ്തല്ലാ തൊണ്ടേ അപ്പൊ ചിലപ്പം നാലൂസം കിട്ടും പിന്നെ നലൂസം കിട്ടില്ലപ്പ ഒന്നു മുതൽ പത് പത്ത് വരെ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ
ആഹ് ഇന്ന് മുഹർ എത്രേയാമത്തെേ
ഇന്ന് ഏഴാമത്തെന്ന് ഏഴാമത്തെ നോമ്പ ഉം അ വെള്ളിയാഴ്ചല്ല പത്ത്
അപ്പ എന്താ ഏർ രാത്രി എന്താ ഇണ്ടാകല്
രാത്രി ഇന്നത്തായൊന്നും കഴിച്ചിട്ടില്ല ചെപ്പ നീക്കാൻ മടിയാണ് പ്പം മഴ സുബിയാന്ത് നേര ല്ലേ സുബിയങ്ക് നേരത്തെല്ലേ മറ്റേത് അഞ്ചു മണിക്കൊക്കെ എണെച്ചാൽ നമുക്ക് വലിയ കുഴപ്പം ഇണ്ടാവലില്ല ഇപ്പൊ ന ലേമുക്കാ ഏ നാലര കഴിഞ്ഞ് നാലെ മുപ്പത്തെട്ടൊക്കെ ആകുമ്പോത്തിന് സുബിയാങ്ക് കൊടുക്കും അപ്പം മടിയാണ് അഞ്ചരക്കും മറ്റുള്ളതൊക്കെ ആവുമ്പളേ മ ക്കളെ പടിപ്പിക്കലും കാരണം ഒന്നാമത് നമ്മള് വീട്ടില് നേരം വെൾത്ത വൈന്നാരം ആകോളം പണികളണ്ടാവും നമുക്ക് നോമ്പാച്ചു നമുക്ക് പണികള് ഒഴിവൊന്നും ഇല്ലല്ലോ
ആ അത് ശരിയാ
പിന്നെ വൈകുന്നേരത്തതും അതൂണ്ടാക്കണം
വൈകനേരത്തക്ക എന്താ ഇങ്ങക്ക് സ്പെഷ്യൽ ഇണ്ടാക്കോ
സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നും ഇണ്ടാക്കില്ല ഇന്നലെ ഇതേപോലെ രാവിലെ വെള്ളപ്പം ഉണ്ടാക്കി മാവ് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അതാണ്ട് ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടായിരുന്നു ആ ആപ്പോ അല്ലെങ്കിൽ ചോർന്ന അങ്ങനൊന്നും അങ്ങനെ പൊതുവേ ഇല്ല നോമ്പായാലൊന്നും ഇണ്ട ക്കാറില്ല പൊതുവെ പോരിക്കടിനോട് വല്യ താല്പര്യല്ല അല്ലാത്ത സമയത്ത് ഉണ്ടാക്കി കഴിക്കന്നല്ല നോ മ്പിന് തിന്നാറില്ല ഒരു ദിവസം പിന്നെ ആള് പൊറാട്ടയും ബീഫ് കറി നോമ്പിനിയാണ് പൊതുവെ പൊരിക്കടി ഉണ്ടാക്കൂല പൊരിക്കടി എണ്ണേൽ പൊരിച്ച്ണ്ടാക്കൂല അല്ലെങ്കിൽ ബ്രെഡ് പോള അല്ലെങ്കില് ബ്രെഡ കൊണ്ട് ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലൊക്കെ ശാലോ ഫ്രൈ ചെയ്തെക്കേണ്ട ഇരിക്കണ്ട ചെയ്യുള്ളൂ ഡീ ഫ്രൈ ആയിട്ട് ചെയ്ത് ഇണ്ടാക്കൂല ചട്ടിപ്പത്തിരി അങ്ങനെ ഒക്കെ ഉണ്ടാക്കുള്ളൂ ഒന്നാമത് ഈ എണ്ണയും മെഴുക്കുള്ളത് ഇങ്ങനെ കേറ്റണ്ടല്ലോന്ന് വിചാരിച്ചിട്ടേയ്
ആ അത് ശെരി അതാ നല്ലത് ഇവിടെന്നും കുട്ടികക്കെ ആ കുട്ടിക എല്ലാർക്കും പൊരിക്കടി വേണം ആ
കൊടുന്ന്വെച്ചാ അത് കഴിയുമ്പോൾ ഇതേപോലെ ചിലപ്പം ഇരു അറുപത് എണ്ണല്ലേ ആകെ ഉണ്ടാവുള്ളൂ അതൊരു ഇരുപത്തഞ്ചെണ്ണം ഒരിക്ക ഇരുപത്തഞ്ചെണ്ണം ഒരിക്ക ഉണ്ടാക്കിയാ പിന്നെ ആറെണ്ണണ്ട് ആറാൾക്കും മൂന്നെണ്ണം കൂടെ മൂന്നെണ്ണം വെച്ചിട്ട് വേണെങ്കി എങ്ങനാലും വേണ്ടെ ആ അപ്പൊ പിന്നെ കുട്ടികക്കൊക്കെ നോമ്പ്ന്ന് പറഞ്ഞ തന്ന ഭയങ്കര രസ ആ എന്റെ ചെറിയ കുട്ടിക്ക് തൂമ്പ് പറക്കണ്ടേ ബത്തൊക്കെ കൂടുന്നുകണ്ടല്ലോ കൂടെ ടാബുമ്മേ ടാബ്ലമ്മേ കൊണ്ടേ ഇരിക്കണ്ടേ നമ്മള അടുക്കളയിൽ എങ്ങനേലും ഇരുന്നാണ്ട് കഴുകലല്ലേ നോമ്പിന് അറുമ്പോള് എല്ലാരും കൂടെ ആ ആ ഒന്നിച്ച് കഴ ല്ല അപ്പൊ ഓനക്ക് നോമ്പ് നോറ്റു തുടങ്ങിയ അന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞ എന്നാ പെരുന്നാൾ ആ ഘോഷിക്കുന്നത്. ഞാൻ പറഞ്ഞുപെരുന്നാളിന്റെനോമ്പ് ആയിട്ടില്ല. പെരുന്നാളിന്റെനോമ്പ് ആയിട്ടില്ല. പെരുന്നാളിന്റെ നോമ്പ് ആവട്ടെ അങ്ങനെ ഒരു ഇതല്ലേ കുട്ടികളൊരു ആ കുട്ടികള് കറിയിൽ അങ്ങനെയല്ലേ? അപ്പൊ അതാണ് അവര് പറഞ്ഞത്.
അങ്ങനെ ആ ഓല് നോമ്പ് നോൽക്കുവോ അന്നിട്ട്?
ആ മൂത്ത രണ്ടാമത് മൂത്താള് പത്തി ഇരുപത്തഞ്ച് നോമ്പ് നോറ്റെക്കണു.
എത്രയിലാ?
ഏഴില്
ആ
രണ്ടാമത്തെ ആള് അഞ്ച് നോമ്പ് വെ അഞ്ചെണ്ണോ ആറെണ്ണവോ? ഓള് നാലിലാ മോള് നാലിലാ. പിന്നെ ചെറിയ കുട്ടിയ ആൺകുട്ടി എൽ. കെ. ജി ഇല്ല
ഏ ഒ എന്റെ അനിയന് ആ എത്ര നോമ്പ് ഒരു ക്ലാസ്സില് എത്ര നോമ്പ് നോറ്റ് എന്നുള്ള മത്സരാ.
മത്സരം അപ്പൊ പിന്നെ അങ്ങനെ ഒരു വില്ലുന്നങ്ങനെ
ആ എന്നും നോൽക്കുവേ. കണ്ടാ പാവം തോന്നു. അപ്പ പിന്നെ ചെലപ്പം വിളിച്ചാഞ്ഞ് അടികരം. മച്ചാനൊക്കെ വന്ന് അടിച്ചനെകാണാം. ഞങ്ങ ക്ലാസ്സിൽ ഓന് ഇപ്പ ഇപ്പ അഞ്ചിലാ.
ആ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ മക്കൾ അങ്ങനെ ഫുുള്ളായിട്ട് നോൽക്കുമ്പോളൊക്കെ? ഇവിടെ ഞാനിന്റെ നാലാം ക്ലാസ്സില് ആ ഇവിടുത്തെ ആളെഞാൻ ആ അഞ്ചു നോമ്പേ നോൽപ്പിച്ചിട്ടുള്ളു. അടുത്ത കൊല്ലം പത്തെണ്ണം ആക്കാനാണ്. പിന്നെ പെൺ കുട്ടികളല്ലേ? പെൺ കുട്ടികളിപ്പൊരു നോക്കാനായിട്ട്തുടങ്ങയില്ലെ അപ്പൊക്കെ അപ്പനക്കെങ്ങനെ ശീലാക്കി ശീലാക്കി കുഴപ്പം പെൺകുട്ടികളുംആൺ കുട്ടികളൊക്കെങ്ങനെ നോൽക്കണം. ആ മോനെ പത്തിരുപത്തിയഞ്ച് നോറ്റിയിരിക്കണു. പിന്നെ സ്കൂളില് പാവെന്ന് തോന്നുന്നു. സ്കൂളില് പോയി അരവും ഒക്കപ്പാടവുമ്പളേ? നമ്മുക്ക് തന്നെ അറിയില്ല നമ്മ വീട്ടിൽ നിന്നിട്ടുള്ള ബുദ്ധിമൂട്ടുകളൊക്കെ. ക്കെന്നുള്ളത്.
ഓനക്ക് ഒരു പ്രശ്നമില്ലേ ഓൻ നോമ്പു തോറ്റാചാടി കളിച്ച് പന്ത അ
ആ ഇവിടെ ഇവിടൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുക്ക് നോമ്പ് അധികംഎനർജി കിട്ടും. പഷ പണ്ട് എന്താ ഉം. നിക്കവിടെ ആ നിങ്ങള് പൊരിക്കടിയും കാര്യങ്ങളൊക്കെ ഞമ്മ കൂടുതല അധികം ഫ്രൂട്ട്സ് കൊണ്ടിരിക്കലാണ് നാരങ്ങള്ളം അതുപോലെ കുടിക്കൂല അടകൾ ഉണ്ടാക്കി വെക്കും നോമ്പൊക്കെ പറന്നു സൗകര്യം പോലെ കുടുക്കുള്ളൂ
ഏ നരങ്ങ വെള്ളംഅപ്പ തന്നെ കുടിക്കരുത് അങ്ങനെ എന്തോ ഉണ്ടല്ലേ
ആഹ് നമ്മള് ആസിഡിറ്റി അല്ലേ വയറ്റ കണ്ടി പെട്ടെന്നാണ് ചെല്ലുമ്പോള് നോമ്പ നമ്മൾ ആരോഗ്യം നോക്ക ക്ക വേണ്ടിതന്നെയല്ലേ പിന്നെ നോമ്പങ്ങ പ ന്റസം മ്മളൊക്കൊപാടെ കേറ്റിയാ നമ്മള ആരോഗ്യത്തിന് പിന്നെന്തോ നല്ല
തൂക്കിയപ്പോ അത്ര കിലോ കൂടി ക്കണ
ആഹ അതന്നെ പറഞ്ഞത് നോമ്പിണ്ട് കഴിഞ്ഞാ നോമ്പിണ്ട് അയിന് കഴിചോളം മൂക്റ്റംകേറ്റി
ആഹ സത്യം ഞാനൊക്കെ എന്താ നാളെ തോമ്പല്ലേ വിചാരിച്ചുള്ളതൊക്കെ പൊരിക്കണയൊക്കെ ബാക്കി ഉുണ്ടെങ്കി അത ഇങ്ങനെ കുത്തത്ര തിന്നു രാ ത്രികൈനോള അങ്ങനെ തിന്നു പിന്നെ ഉറങ്ങൂ ഞാനും ഉമ്മീ കൂടി ചേർന്നണ്ടാക്ക ക്കും
ആ എങ്ങനെ പഠിക്ക
ആഹ ഞാനിപ്പ പഠിക്കണള്ളോ എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്താ അങ്ങനെ ഇനി ഡിഗ്രി പോണം പിന്നെ പി എസ് സി ഇങ്ങനെ നോക്കണം എന്നൊക്കെ ക്കണ്ട്
എൻട്രൻസ് ഒന്നും എഴുതഎഴുതിട്ടില്ല
ഏ ഏഞാന് കൊമേഴ്സ്യ ആയിുന്നേ
മേഴ്സായിരുന്ന അപ്പൊ നീ ഡിഗ്രിക്ക് പോണം എന്താണ് ഏർ എന്താണ് അംബിഷൻ
അംബീഷൻ എനിക്ക് സത്യം പറഞ്ഞാ റ്റ സി ഇ ഓ അല്ലേ
ആഹ് ആഹ
ഒരു വല്യ കമ്പനീന്റെ എന്താ പറയാ വല്യയ മാനേജർ അങ്ങനെയൊക്കെയാണ് ഇൻക്ക് ആഗ്രഹം. പക്ഷെ ആഹ് എത്താന് പൈസ്
ആ എന്താണിന്ന് ഫുഡിന്
ഏ
എന്താ ഇന്ന് ഫുഡിന് ചോറിന് എന്താ
ഇന്ന് ഇന്നിപ്പോ എന്താ ഇനി ഞാൻ പോയി നോക്കിയില്ല
മീച്ച കിടക്കപ്പായെ എണി മീച്ച കിടക്കപ്പായന്ന് നീട്ടിണ്ടാവൂള്ള
ആഹ് ഞാനൊരു പത്തുമണി യൊക്കെ ആയപ്പോളാ എനിച്ചത് ഏർ ആഹ അത് കുടിച്ച്
എന്താ കടി ഉണ്ടാക്കൂലേ എന്നും ഇന്ന് നൂൽപ്പുട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്താണ്
ആ പിന്നെ വെള്ളപ്പം അത് ഇണ്ടാക്കും എടക്ക് ഇപ്പൊ വെള്ളപ്പുണ്ടാക്കല് കൊറവാണ് പിന്നെ പത്തിരി ഇന്നലെ പത്തിരിനി പിന്നെ അട അട ഇണ്ടാക്കീന് ആഹ് അട മറ്റേ ചക്കര ഇട്ടാണ്ട് ഏ
എരിവുള്ള അട അതോ
എരുള്ളല്ല മറ്റേ ചക്കര ഇട്ട് കണ്ട് ചക്ക്- തേങ്ങേട്ട് അതേപോലെ ആഹ് മിനിഞ്ഞാന്ന്ചക്ക കൊണ്ട് ഉണ്ടാക്കിയേന് ആഹ് ആണുങ്ങള് എൻ്റെ ഇപ്പയീണ്ട് പ് എൻറെ അനിയനും ഉണ്ട്-
ഒരു ഉപ്പായ്ക്ക് പറ്റ്വോ?
ആഹ് - ആഹ് പറ്റാനില്ല തിന്നൂ- ആഹ് തിന്നും- കൊയപ്പൊന്നുല്ല -
അവിടെ രാവിലെ ഉണ്ടാക്കാറില്ലേ വൈകുന്നേരത്തെ കടിക്കൊക്കെയാണ് അട ഉണ്ടാക്കല്
ഏ എ ചക്കകൊണ്ട് വാല്ണ്ടാക്കിന്നോ?
ചക്ക കൊണ്ട് അട എന്താണ് ഉണ്ടാക്കാൻ വേണ്ടീട്ട് ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷമാണ് ഇബിടെ നോമ്പേർന്ന് നോമ്പിനാണ് ഉണ്ടാക്കിയത് ഞാൻ ചക്ക വരട്ടി ചോന്ന നോമ്പിന്- അപ്പം അതിനുശേഷം അട ഉണ്ടാക്കാനുള്ള ഒരു സമയം കിട്ടി- റ്റില്ല ഞാൻ ഇങ്ങനെ വിചാരിക്കും ചെലപ്പോക്കെ ചെറിയ ചെറിയ ആൾക്ക് സ്കൂൾ സ്നേക്കൊക്കെ ഉണ്ടാക്കികൊടുക്കാൻ- അയിനും ബേണ്ടേ അമ്മക്ക് മ്മ എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് ചെയ്ത്‌കൊടുക്കണെങ്കിലും- നോമ്പ് ഒഴിവാവണ്ടേ കെയ്യട്ടെ വിചാരിച്ചിട്ട് കൊറെേ ദിവസമായിക്ക്ണ് ചക്ക ഉണ്ടാക്കി അതിട്ടൊന്നു
ആഹ് ആഹ് ഉം ചക്കോണ്ട് പലേ ഇണ്ടാക്കൊല്ലോ കൊറേ സാനം ഇണ്ടാക്കൊല്ലോ കൊറേ വെറൈറ്റി ഇണ്ടാക്ക ഇവിടെ ചക്കപ്പൊരി ചക്കപ്പൊരി പിന്നെല്ലോട് ത്തുള്ളാല്ലേ
ആ ആ ചക്ക പൊരിക്കാറ്ണ്ട് ഞമ്മക്ക് ഇവിടെ ഒരു ചെറിയ ച പ്ലാവ്ണ്ട് അയില് ചെറിയ കൈ കൊണ്ട് പൊ പൊട്ടിക്കാൻ പറ്റ്ണ വലുപ്പത്തിലുള്ള ഒരു പ്ലാവുണ്ട് അപ്പൊ അതേറ്റ് ഇതേപോലെ ചക്കപ്പൊരി ഇണ്ടാക്കാറുണ്ട് അ എല്ലാ ചക്കേറ്റും പൊരി ഇണ്ടാക്കാൻ പറ്റൂലല്ലോ
ആ അതാണ്
ച്ച് കൊറവുണ്ടെ നല്ല നല്ല ചക്ക കിട്ടണം പൊരിക്കണങ്കിലെയ് എല്ലാ ചക്കേറ്റും പൊരിക്കാൻ പറ്റൂലല്ലോ
ചക്കരവിടോ പോയി കൊണ്ടരും
ആഹ്
കൊറെ ചക്കണ്ട്
സൗണ്ടിനൊരെയ് പറയ്ണത് ഒരു മുറിഞ്ഞ് മുറിഞ്ഞ് കേൾക്കുന്നുണ്ട് പറയ ഒന്ന് റേഞ്ചുള്ള ഭാഗത്ത്ക്ക് നിക്കാണെങ്കിൽ നല്ലതായിരുന്നു ഒന്നൂടെ ഇപ്പളുണ്ട് അങ്ങനൊരു ത് ഇപ്പളുണ്ട് ചെറി ഈരു മുറിച്ചല് ഇടക്കൊരു മുറിയല് പിന്നെ പിന്നെ ചക്ക കൊണ്ട് എന്താ ഉണ്ടാക്കാ ചക്ക കൂ ചക്ക കൂട്ടാൻ ഇണ്ടാക്കും ചക്ക വറവു ടും ചക്ക വറവിടും ചക്ക വരട്ടും ചക്ക ചക്ക കറിവെക്കും പിന്നെ ചക്കക്കുരു കൊണ്ട് ട്ടും പിന്നെ ബ നബാ ഈ ചക്കകുരു കൊണ്ടും പണി കിട്ടും അതന്നെ ചക്കുരു കറിക്കും ചക്കുരു ഉപ്പേരി വെക്കും ഒക്കെ ചെയ്യും ഉപ്പേരി ഞാൻ പൊതുവെ അങ്ങനെ ണ്ടാ കാര്യാ പ്പേരി എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇണ്ടാക്കല് അത് പുഴുങ്ങിയിട്ട് കടു വർക്കലാ ഇങ്ങനെ ഞാൻ പൊതുവേ ഇണ്ടാക്കറിയ ചക്കക്കരു ഉണ്ടാക്കാറില്ല
ഞങ്ങള് ചക്കക്കുരു കറിയാണ്ടക്കല്
ആ ചക്കക്കുരു കറി വെക്കും ഞാൻ ഇതേ പോലെത്തെന്നെ ചക്കക്കുരു ചെർതാക്കി നുർ പൊളിച്ച് തോലളഞ്ഞിട്ട്ങ്ങാണ്ട് തക്കാളി ഇട്ട്ങ്ങാണ്ട്കറി വെക്കും ചക്കക്കുരു മാത്രായിറ്റ് ഉം ആ മുരിങ്ങ ആ ആ മുരിങ്ങ മുരിങ്ങക്കായും മുരിങ്ങന്റെലൊക്കെ ഇട്ട് ചക്കക്കുരുക്കറിവെക്കലൊ
ആഹ് ആഹ് അങ്ങനൊക്കെ ണ്ടാക്കും ന്നാ വിട്ക്കിട്ടോ ആഹ്